ഹലോ
ആ എന്തൊക്കെ വർത്താനോ?
ക്കെണ്ട് വിശേഷം?
നല്ല വിശേഷാണ്. ചായ കുടിച്ചാ?
ഓ ചായക്കെ കുടിച്ച്, ഈയ് ചായക്കെ കുടിച്ചാ? എന്താ ചായക്ക്? എന്താ ചായക്ക്
ചായക്ക് അത് ചക്ക
ചക്കേ? ഉപ്പേരീണ്ടാക്കിയതാ അതാ കൂട്ടാൻ വച്ച
ആ കൂ, അല്ലല്ല, വൈന്നേരം വൈന്നേരം ചക്കൻ്റെ പുയുക്ക് ഉണ്ടാക്കിയതേന്. നീ കല്യാണത്തിന് പോയില്ലേ ഇന്നലത്തെ?
ങേ നല്ല അടിപൊളി കല്യാണല്ലേ! എന്താ ഇപ്പത്തെ കല്യാണം സെറ്റപ്പ്
ആഹ് കല്യാണത്തിന് ഓരോരോ ആർഭാടങ്ങളെ കണ്ടാല് ഇങ്ങനെ നമ്മളെ പണ്ടത്തെ കാലത്ത് ഉള്ള കല്യാണ
അത് ശരിയാണ് ഇപ്പൊ ഇപ്പത്തെ കല്യാണം ഒന്നും രണ്ടും ദിവസംഒന്നുമല്ലല്ലോ മൂന്ന് മൂന്നും നാലും ദിവസൊക്കെയാണ് ഓരോ കല്യാണം
ആഹ അതന്നെ ഫുഡോ
ആഹ ഫുഡൊക്കെ എന്താ വെറൈറ്റി അത് ശരിയാ ഇപ്പൊ ഒരു ബിരിയാണി മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ പറയും ഓര് പിശുക്കൻമാരാണ് ല്ലേ മറ്റേത് ആ മറ്റേത് പണ്ടത്തെ കാലത്തൊക്കെ ഒരു
കേറി വരുമ്പോ തന്നെ പല സൈസ് ജ്യൂസുകള്
അത് ശരി ഒരു ജ്യൂസ് ഒന്നും അല്ല
ഒരു ഒരു ബിരിയാണി എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ ഓൻ ദരിദ്രനാണ്
ആഹ് അത് ശരിയണ് അത് ദരിദ്രന
മൂന്നോ നാലോ അത് വാ
നമ്മള് നമ്മള് കഴിച്ചില്ലെങ്കിൽ നമ്മള് കഴിക്കാൻ പോകുമ്പോ നമുക്കും വേണം ഫ്രൈഡ ഒക്കെ വേണം ഫ്രൈ ഇല്ലാഞ നമ്മള് പറയും ആ നമ്മളും ഒരു പിഷ്ക്കന്മാരാണ് ഇപ്പൊ മിനിമം ആളുകൾ കഴിക്ക്ണെ രണ്ട് ചോറും ഒരു ചിക്കൻ ഫ്രൈ ആണല്ലേ
ആ ഫ്രൈ പിന്നെന്താ ബ്രോസ്റ്റ് ഉണ്ടാവും ചിലപ്പോ ബ്രോസ്റ്റോ അല്ലേ പൊരിച്ചതോ സലാഡുകൾ തന്നെ പലേ മോഡല് ആ സലാഡ് ആഹ പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ആ അതൊരു കല്ല്യാണം കഴിയുമ്പോത്തനെ ഒരു മനുഷ്യന്റെ എല്ലാം
ആഹ അതന്നെ ശരിയാ അത് ശരിയാണ് അത് പിന്നെ ആ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടിറ്റ് ഇല്ലാത്ത ആളുകളും കൂടി അതൊന്ന് ചെയ്യാൻ വേണ്ടി നിർബന്ധിത ആവാണ് ഇല്ലാത്ത ആളുകളും കൂടി അത് കണ്ട് കാണ്ട് ആ മെയിനായിട്ട് പിന്നെ ഒരു ആൺകുട്ട കുട്ടള കല്യാണം കേസിൽ ഓൽക്ക് പറഞ്ഞ പ്രത്യേകിച്ച് ചിലവുണ്ടാവില്ല പക്ഷെ ഒരു പെൺകുട്ടിയെ കല്യാണം കയിച് വിടുമ്പോ
എന്തെല്ലാ ചെിലവളാ വരന്ന് ഡ്രസ്സിന് തന്നെ കൊടുക്കണ പണ്ടത്തെ മാതിരി അല്ല പണ്ടൊക്കെ പറഞ്ഞാ ഒരു പെണ്ണ് ഉപയോഗിച്ച ഡ്രസ്സ് വേറൊ കല്യാണത്തിന് വേറെ ആളുകൾ ഉയോഗിക്കില്ലേ ഇപ്പൊ അതല്ലല്ലോ ഇപ്പൊ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒകെ ആണ് ഒരു ഡ്രെസ്സിന്ന് വരുന്നത് അന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കൂല അങ്ങനെയൊക്കെ എന്തിനാ
ആഹ പിന്നെ കാണാൻ പോണ കല്യാണത്തിന് പോണവർക്കും വേണം രണ്ട് മൂന്ന് ഡ്രസ് ഹൽദിക്ക് മഞ്ഞ മെഹന്തിക്ക് പച്ച പിന്നെ എന്തെങ്കിലും തലേന്ന് ഫങ്ക്ഷന് ഉണ്ടെങ്കിൽ വേറെ തലേന്ന് ബ്രൈട് ടു ബി ഗ്രൂം ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ പോണോലും ഡ്രസ്സ് മാച്ചാക്കി
ആഹ് പല ഡ്രസ് ആ അങ്ങനെുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടല്ലോ എന്താണ് കല്യാണം പെണ് കാൻകുമ്പോൾ തന്നെ ചെലവാ ഒരു ചെക്കന് ഭയങ്കര ചെലവാ ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപന്റെ മുഠായികള് ആ
ഒരു ചെറിയൊരു പാക്ക് മിട്ടായി തന്ന് കഴിഞ്ഞാല് അത് കംപ്ലീറ്റ് ആയിനി ഇപ്പൊ പൊന്ന് കെട്ടണം അവർക്ക് പൊന്ന കെട്ടണം ഡ്രസ്സ് വേണം ആ പെണ്ണിനെ നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് പിന്നെ ആ പെണ്ണിനെ ഡ്രസ്സ് കൊടുക്കണം മോതിരം ആ ഐഫോണ് വേണം അതിന് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താ പറയണേ അറിയോ കല്യാണം കഴിക്ക പിന്നെ തന്നെ ഐഫോൺ കിട്ടാനും ടൂറ് പോവാനും ആണെന്നാണ്
ആ അതാണ് അത് അങ്ങനെ ഒരു ചിന്തായി എല്ലാവർക്കും പണ്ട് പറഞ്ഞാൽ ഒരു ബിരിയാണി ഉണ്ടാവ ഒറ്റ ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ
അതന്നെ അന്ന് അതിന് നല്ല ടേസ്റ്റ് ഏർന്ന ടേസ്റ്റ് ആായിരുന്നു ഇപ്പൊ ആ സാധനം ഒറ്റക്ക് തന്ന് കഴിഞ്ഞാൽ നമുക്ക് ആഹ് ആ കോഴി പൊരിച്ചതില്ലാഞാ നമ്മള് പറയും ആ കോഴി പൊരിച്ചത് ഇല്ലാത്തോണ്ട് ടേസ്റ്റ് ഇല്ല പറയും അത്ര വലിയ രസല്ല പറയും ആ അതാണ് വീട്ട് ആ ഇപ്പൊ ഇപ്പൊക്കെ കല്യാണ മണ്ഡപമായി മാറി എല്ലാം ഓഡിറ്റോറിയം മണ്ഡഭം ങ്ങളായി മാറി അവിടുക്കാണ് ഇപ്പോ എല്ലാരും വീട്ടിന്ന് ആരും നടത്തുന്നില്ല പണ്ടൊക്കെ വീട്ടിൽ നിന്ന് വീടിന്റെ പുറങ്ങളില് സ്ഥലം ഇല്ലാത്തോരാണ് കല്യാണ മണ്ഡപം തേടി പോയിരുന്നത്, ഇ ഇപ്പൊ ഏത് ആ പണിക്കാരും ഉം ലക്ഷങ്ങള് ആ ല ലക്ഷങ്ങള് കൊടുത്തക്കണ്ട് ഉം ഉം അതന്നെ ഏ സി അതന്നെ, സ്റ്റേജിന് ആ ആ സ്റ്റേജിന്റെ അലങ്കാരത്തിന് വേറെ, പിന്നെ കാറ്ററിങ്ങിനായിട്ട് വേറെ, പിന്നെ വെൽക്കം ചെയ്യാൻ കുറച്ച് ടീംസ് സ് ഇങ്ങനെ അ ഹും അതന്നെ അത് ശരിയാണ്, അങ്ങനൊക്കെ ആയി ഹ് അങ്ങനെ പിന്നെ ഈ കുറച്ച് ഗൾഫ്കാര് കൊണ്ടോന്നെങ്ങാണ്ടിങ്ങനങ്ങനാണ്ടാക്കി. അപ്പൊ അതെല്ലാരും കൂടി അങ്ങോട്ട് ആ അത് ഏറ്റ്പിടിക്കാനും എല്ലാത്തിലും ഇപ്പ അങ്ങന തന്നെ, അത് ചെയ്യാതിരിക്കാനും പറ്റൂല അപ്പൊ എല്ലാരും അത് നിർബന്ധിതയായി ചെയ്യാൻ വേണ്ടി ന്നട്ട് പിന്നെ ഒരു എൻഗേജ്മെന്റ്ന്ന് പറഞ്ഞാല് ഒരു കല്യാണത്തിന്റെ ആളുകൾ വരുന്നുണ്ട് അയിന്
അത്ണ്ട് ഒരു കല്യാണത്തിന് പണ്ടത്തെ കല്യാണം നടത്തുന്ന അത്ര ആൾക്കാർ ഇപ്പോ ഒരു എൻഗേജ്മെന്റിന് പോകുന്നുണ്ട് പിന്നെന്ന് പറ്ഞ്ഞാ പണ്ടത്തെ മാതിരി ഒന്നുല്ല ഇപ്പോ ആൾക്കാരെ കാണിക്കണം എന്റെ മളെ കല്യാണം അങ്ങനെ എന്റെ മകന്റെ കല്യാ
അതാണ് മറ്റുള്ളവര് പറയണം എന്റെ മോളെ കല്യാണമല്ലോ ഉഷാറായിണ്ന്ന് പറയണം അതിന് വേണ്ടിയിട്ടാണ് പോരന്റ്സും അയിന് വേണ്ടിട്ടാണ് ചെയ്യ്ണതൊക്കെ ഉം പോരന്റ്സ് കാട്ടിക്കൂട്ട്ണ തൊ ക്കെ അയ്നാണ് ആ അല്ലാതെ അല്ലാതെ നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കുടുംബ ക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പൂതിയായിട്ടുംന്നല്ലീവര് കാട്ടിക്കൂട്ടുന്നതൊന്നു മറ്റുള്ളവരെ കാണിച്ചിട്ട് ആ എത്ര വേസ്റ്റ് ആവണം ശരിയാണ് ആ പണ്ട് അത്ര ഭക്ഷണത്തിന്റെ വെല ഇപ്പളള കുട്ടിയോൾക്ക് സമൂഹത്തിനും ഒന്നും അറീയൂല കൊറേ തലങ്ങൾ വ ലങ്ങും കിട്ടീട്ട് ഞമ്മള മക്കൾക്ക് പോലും എല്ലാ നേരവും ആഹാരം കിട്ട്ണോണ്ട് ആഹാരത്തിന്റെ വെല അറീണില്ല ഉം വിശപ്പ് അറീല്ല ആ ആ ശരിയാണ് കഞ്ഞിയാ അതന്നെ ആ അന്നന്നെ സ്ത്രീകൾക്ക് മര്യാദക്ക് ചോറ്ണ്ടാവില്ല ആണുങ്ങൾക്ക് വീട്ടില് മുതിർന്ന ആണുങ്ങള് ഹാ ആ ഓല് കഴിച്ച് കഴിഞ്ഞിട്ട്ണ്ടെങ്കി കഴിക്കാ അത് ശെരി ആ ഒരു ഉം ഉം അതൊക്കെപ്പോ നമ്മള് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഓര്ക്കത് വെറൊരു കഥയായിട്ട് മാത്രം തോന്ന്ണൊള്ളൂ തന്നും അനുഭവമായിട്ട് ഓര്ക്ക് തോന്നും കയ്യൂലാ ആ അങ്ങനെയൊക്കെ ഉണ്ടാവോന്ന് തോന്നിപ്പോ ഓര്ക്ക്
അതാണ് പിന്നെന്ന് പറഞ്ഞാ എ ഓരോ കല്യാണം കാണുമ്പോ തന്നെ പേടിയാവ പല പ ഇതും
ആ അതന്നെ പടക്കൂ പിന്നൊണെങ്കില് ലജ്ജല്ല സമൂഹത്തിൽ ലജ്ജ കുറവാണ്
ലജ്ജ കുറവാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഇല്ല പാട്ടും മ്യൂസിക്കും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളായിട്ട് തമ്മ് തമ്മില് ആ
ക്ക് പെണ്ണ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഒരു അക്ഷരം മിണ്ടൂലാ കര്ഞ്ഞ് കര്ഞ്ഞ് നിക്കലാ ഇപ്പള്ള പെൺകുട്ടിയോളോ ഓല്ക്ക് എന്തെങ്കിലും ഒരു ആ ആ ഓല്ക്ക് ആ ഒരു അതിന്റെ മുന്നേ നല്ലോ ണം പരിചയപ്പെട്ട് കോള് ചെയ്ത് നല്ല പരിചയപ്പെട്ട് ഓർക്കിത് പ്രത്യേകിച്ച് ഒരു വേറെ വീട്ട്ക്ക് പോവാന്ന്ള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടാവൂല്ല ഏ എന്താ ഭയങ്കര ഫീലിംഗ് സേ ക്കാരാം ഭയങ്കര കരച്ചിലാവും ഉം ആ കൊറച്ചൂസം മുമ്പന്നെ തൊടങ്ങും കരച്ചില് കല്യാണം അടു ക്കുതൂമ്പും കരച്ചിൽ തൊടങ്ങും ഇപ്പള്ള കുട്ടികൾക്കൊക്കെ അതൊരു വൈബ് ഓല് കല്യാണ ആവുമ്പോത് നോക്കാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്രിപ്പറേഷൻസ് എന്തൊക്കെ ചെ യ്യണം സ്റ്റേജിൽ എന്തൊക്കെ വേണം ആ യൂടുബിൽ നോക്കിട്ട് ആ ആ ന്റെ കല്യാണ്ത്തിന് അങ്ങനെ ആക്കണം ഏത് പാട്ട് വെക്കണം സ്റ്റേജക്ക്ള്ള എൻട്രി എങ്ങനെ ചെയ്യണം ഇതെക്കെയാണ് ഇപ്പളള കുട്ടിയോള് അതൊക്കൊയാണ് ശ്രദ്ധി
അതെ അതു അല്ല ചെക്കൻ കരയണം പെണ്ണ് ഇവിട്ന്ന് പാട്ട് പാടണം അങ്ങനെ
ആ ആ ഓര് ആ ഇമോഷൻസൊക്കെ പോല് ഇണ്ടാക്കാണ് ഓര്തായിട്ടുള്ള വെ ര്നില്ല ഓലിങ്ങനെ പ്രകടിപ്പിക്കാണ് ആ ആ നാലാളെക്കാ കാണിച്ചിട്ട് ചെയ്യണന്ന് ള്ള ആ ആ പിന്നെ പാരന്റ്സും അതൊക്കെ ചെയ്ത് കൊ ഒരു കണക്കിന് പാരന്റ്സ് ഇതൊക്കെ ചെയ്ത് കൊടുത്ത്ട്ടാണ് ട്ടോ തൊന്നും ഇബടെ പറ്റൂ ലാന്നുള്ളാത് ഒറ്റ വാക്കില് തീരുമാനിച്ചാ മതി ആ ആ ആ അങ്ങനെ തീരുമാനിക്കാൻ കയ്യണം ഓരോ പാരന്റ്സിനും ഇത് ഇബടെ നടക്കൂലന്ന്ള്ള നമ്മള് പറ്ഞ്ഞ വാക്കായിരിക്കണം നമ്മക്ക് നമ്മളെ മക്കക്ക് അവസാനത്തെ വാക്കുന്നോർക്ക് തോന്നണം ആ പക്ഷെ ഇപ്പഴത്തെ മക്കൾക്ക് ഓർക്കറിയാം ഓര് വാശി പിടിച്ച് കഴിഞ്ഞാ ഓരെ പാരൻറ്സ് അത് ചെയ്തു കൊടുക്കുന്നുള്ളത്
അതറിയാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചെയ്താകുന്നത് ഇങ്ങനൊക്കെ നടക്കുന്നത് ഞമ്മളെല്ലാം തീരുമാനി ച മതി എന്റെ കല്യാണം കഴിക്കുന്ന ഒരു ചെക്കനാണെങ്കിലും ഒരു പെണ്ണാകട്ടെ നമ്മൾ വിചാരിക്കുക എൻറെ കല്യാണം എത്രത്തോളം ലളിതമായിട്ട് നടത്താൻ പറ്റുന്നോ അത്രത്തോളം എന്താണ് ഞാൻ നടത്തോളൂ
എന്തെങ്കിലിൽ ഒരു അനാഥർക്കോ അല്ലെങ്കിൽ വല്ല അഗതിമന്ദിര ത്തിനോ കൊടുക്കണം ഞാൻ ഈ ചെലവാക്കണ പൈസ നാളെ അതുകൊണ്ട് കുറച്ച് ആളുകൾ കാരണം ഈ പാർട്ടിയിൽ കൂടുന്ന ആളുകളെ തൊക്കെ ഭക്ഷണം ഡെയിലി കഴിക്കുന്ന ആളുകള പക്ഷെ ഒരു നേരത്തെ അന്നം കിട്ടാത്ത ആളുകൾ ഇഷ്ടം പോലണ്ട് ആഹ അവർക്ക് കൊടുക്കാൻ കഴിയണം അതിനായി ആരും മനസ്സ് കാണിക്കൂല അപ്പൊ ആൾക്കാര് പറയും ഓന് ഇവിടെ ഒരു പരിപാടി കഴിക്കാന് ഉം ഇതാക്കിട്ട് ഓന് നുണ പറയാവും കൊടുക്കൊന്നും ഇണ്ടാവില്ല എന്നൊക്കെ പറ
അങ്ങനെ പറയും പക്ഷെ എന്താണ് നമ്മള് ആൾക്കാർ എന്തോ ഏതോ പറഞ്ഞോട്ടോ ഇന്ന് നല്ലത് പറയുന്ന നാളെ ചീത്ത ത്
ആ ശെരിയാണ് ആ ആഹ ശരിയാണ് ആഹ് മറ്റുള്ളവര് അല്ലെങ്കിലും ന മ്മളടക്കമുള്ള ആളുകൾ ജീവിക്കണത് തന്നെ മറ്റുള്ളവര് എന്ത്‌ ചി കും മറ്റുളോൽ എന്ത് പറയുന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളെ സ്വയം തീരുമാനങ്ങൾ നമ്മള് മറക്കണല്ലോ അങ്ങനെ ചെയ്യുമ്പോ
ആഹ അത് ശരിയാ അപ്പൊ ഞമ്മള് തീരുമാനിക്ക നമ്മള് ഞമ്മളായി തീരുമാനിക്ക എനിക്ക് ഞങ്ങള് എന്ത മ്മളെ വിവാഹം എന്താണ്
അതെ നടക്കുള്ളൂ ആ അത്ര ആർഭാടം പാടില്ല പിന്നെ ഞമ്മള് കുഞ്ഞിലെ മക്കൾക്ക് നമ്മള് പറ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് തെ തെറ്റാണ് ഇങ്ങനെയാണ് വളരേണ്ടത് പിന്നെ ഇപ്പത്തെ കുട്ടികളോട് നമ്മള് അധികം ഉപദേശങ്ങൾ ഉപദേശങ്ങൾ ഒരുവിധം കുട്ടികൾകൊന്നും ഇഷ്ടല്ല
ഇഷ്ടമല്ല ആ നമ്മള് കാണിച്ചച്ച് കൊടുക്കണം നമ്മൾ ഒരുവിധ മക്കളൊക്കെ ഒരുവിധം കഷ്ടപ്പാടതൊക്കെ ഉള്ള ആൾക്കാരെെ
ആ കാണിച്ചു ഓരയിനും കാണുന്നത് ഇപ്പത്തെ ഈ കല്യാണങ്ങളും ഞമ്മളെ വീട്ടിലായാലും അങ്ങനെ തന്നെല്ലേ വീട്ടിലുള്ള സൽക്കാരങ്ങളൊക്കെ അവര് കാണല്ലേ വീട്ടിലുള്ള ഇപ്പൊ ഒരു സൽക്കാരം നടത്താണെങ്കിൽ എത്ര ചോറാ രണ്ട് മൂന്ന് ചോറ് അയിക്ക് ചിക്കൻ പൊരിച്ചത് ബീഫ് വരട്ടിയത് ആ എല്ലാ നോൺ വെജും വേണന്നാ മട്ടൻ ഇണ്ടാ ചിക്കൻ ഇണ്ടാ എല്ലാം ചോദിക്കണ അവര് ആ വേറെ ആ കഴിക്കാതോൽക്ക അത് വേറെ പൂള മത്തിക്കറി അത് വേറെ ഇന്നട്ട് ആരാ അത് കഴിക്കണ്ട പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോ ന്നർഞ്ഞാൽ ആളുകള് വെറുതെ അങ്ങനെ വലിച്ചിട്ടും ആവശ്യത്തിനൊന്നല്ല കയ്യൂല കയ്യൂല പിന്നെ ബില്ല് തരാത ഫുഡവുമ്പോ എന്തയ്യും വലിച്ചു വാരി അങ്ങനെ ഇടും ആ അ ആ ഇഷ്ടം പോലെ വാങ്ങിക്കാണ്ട് അവിടെ വേസ്റ്റ് ആക്കി എത്രയാണ് അങ്ങനെ ഓര് ഒഴിവാക്കി കളയണ ത്
ഓ അത് കാണുമ്പോ നമുക്ക് തന്നെ സങ്കടം തോന്നും ഉം ആര്ടുക്കൂല പിന്ന അത് വേസ്റ്റിലിട്ടും പിന്നെ വല്ല പട്ടിയോ പൂച്ചയ അങ്ങനെ കിടന്ന് വലിച്ച് കുറെ മണിലങ്ങനെ ദ്രവിച്ചു
അത് ശരിയാണ് അത് ഇപ്പൊ കിട്ടണോണ്ട് കുട്ടികൾക്കും അറിയില്ല അങ്ങനത്തെ പരിപാടികളു ആണ് ഇപ്പം ഇവിടെ നടനോണ്ടിക്കുന്നത് ഏ ആ എന്തായാലും ഇപ്പോ നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഒരു കല്യാണം കഴിച്ചണെങ്കിൽ ഇപ്പോ ഒരു പത്ത് ലക്ഷം മിനിമം കണ്ട വേച്ചിട്ടെ ഇപ്പ ഇതിനൊക്കെ നിക്കാൻ പറ്റു അയ്ന് സ്വർണപ്പൊ ഇൻക്ക് തോനുണ് കൊറേ ഒക്കെ ഒഴിവായി ഇപ്പ കല്യാണ പരിപാടികളാണിപ്പം പണ്ടത്തെ അപേശിച്ച് ആഘോഷങ്ങളാണ്പ്പം ഭയങ്കരായിട്ട് ഇപ്പൊ ഒരാഘോഷം എന്ന് പറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം അതിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ നിക്ക്ണ്ഒരു കല്യാണം ഉണ്ടെങ്കില് ഒരു മാസം മുന്നേ ആയിന്റെ പരിപാടികൾ തുടങ്ങി അതൊരു ഫോട്ടോഷൂട്ടന് വാണ്ടീട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടും അതാണിന്റേം ഇതിന്റെ ഇടക്ക് ആണുങ്ങൾ ഇത്ര ഇലേയ്ന്നു പെണ്ണുങ്ങൾ തേയ്ന്നു പ്പാണ്ങ്ങൾ തീലുണ്ട്
ആളുങ്ങളതിലും ഉണ്ട് പലതും പിന്നെ എന്തൊക്കെ എന്നാ ഞാൻ വിളിക്ക ട്ടോ
ആ ആ എന്നാ ശരി ആ ഓക്കെ എന്നാൽ ശരി ആ.